ടിരിക്കുന്നു ഇവിടെ നല്ല മയായിട്ടേ സൗണ്ട് അധികം ങ്ങട്ട് കേൾക്കണില്ല
ആഹ് ഇവിടേം മഴയാണ് ഞാൻ അവ് അകത്ത്ക്ക് കയറിട്ടാണ് ഇപ്പം പറീണത് കേൾക് ണത്
ആഹ് ആഹ് ഓക്കെ ഓക്കെ പിന്നെ എന്താ ആഹ് ഈ ങ്ങക്ക് പോകാൻ ഇഷ്ടള്ള സ്ഥലം ഏതൊക്കെനി പറഞ്ഞീനി
ഇൻക്ക് പോവാന് ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞീല്ലേനോ മക്കും മദീനൊക്കെയാണ് മാഷാ അള്ളാ പ്പോ ഉംറയൊക്കെ കയിഞ് വന്ന് നി ഇൻഷാഅള്ളാ അജ്ജ്ന് കയ്യെങ്കില് അള്ളാന്റെ വീളി ണ്ടങ്കിൽ ആണ്ട് പോകണം അജ്ജിന് പോവാൻള്ള പൂതിണ്ട് ഇപ്പൊ ഒരു ഉമ്റക്ക് പോവാൻ പൂതിയൊക്ക കണ്ടായിനി ഇപ്പത്തെ സാഹചര്യത്താൽ കഴിയൂല്ല ഇനി മോന്റെ കല്യാണം ഇപ്പ ണ്ടാക്കി കഴിഞ്ഞിട്ട് ഇൻഷാ അള്ളാ മോന്റെ കല്യാണം ഇണ്ടാട്ടെ എന്നിട്ട് പോകണം
ആഹ് അപ്പൊ ഈ ഹജ്ജൊക്കെ പോവാൻ നല്ല പൈസ ചെലവ് ഉണ്ടാവൂല്ലേ
ആഹ് അയിക്കോട്ടെ എന്നാലും ഞമ്മക്ക് അജജ് ചെയ്യാൻ നമ്മക്ക് വിധി ഉണ്ടെങ്കില് ഇബ്രാഹിം നബിന്റെ വിളിയള് ണ്ടങ്കിൽ അവിടെ എത്താൻ കഴിയും പിന്നെ ന്തൊക്കെയാ ഹലോ ഹലോ കേൾക്ണില്ലാ ഹലോ